എന്തപാട്
എന്താ ബ്രോ, അങ്ങനെ പോണു എന്താ പാട്ടൊകെ കേക്ക്ണ്ടല്ലോ വീട്ട്ല്
ആഹ്, അത് വടെ ഫ്രണ്ടാണ് ഉം
അഹ് ആഹ് ഉം
അങ്ങനെ, ഉം, എന്ത പിന്നെ വിശേഷങ്ങളെയ്
എൻ അത് വീട്ടിലാണ്, ഞാന് വീട്ട്ക്ക് വർക്ക് കഴിഞ്ഞ് വന്നു. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്.
ഓ, വീട്ട്ല് വന്നാൽ ഈ കെട്ക്കുമ്പള്ള സുഖംല്ലേ
അതെ അതെ, ഉ ട്ട് ഓ, വല്ലാത്ത സുഖം തന്നെ ഞാൻ ഞാനേമ് കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഡൽഹിയിലായിരുന്നു, അ കഴിഞ്ഞിട്ട് ഒരു മൂന്നാലീസം ഞാൻ കൊച്ചിയിലായിരുന്നു. ഞാനിപ്പോ ഇന്നാണ് ഞാന് വീട്ട്ക്ക് വെര്നെത്. അവടെക്കെ ആവുമ്പ എന്തച്ചാല് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടൊന്നുല്ല ഒരു നമുക്കൊരു ഒരു വിങ്ങല് ഫീൽ ചെയ്യും ഭയങ്കരായ്റ്റ്. ന്റെ വീട്ടക്ക്ന്ന നമ്മളൊന്ന് അയഞ്ഞ മാതിരിയാ.
കാരണം നമ്മള് ഈ ഉം അമ്മളെ വീട്ന്ന് പറഞ്ഞാല് നമുക്ക് സ്വാതന്ര്ത്രത്തോടെ എന്തും ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലല്ലേ? അത് നമുക്ക് വേറെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ നമ്മളായിട്ട് എക്സ്പ്രസ് യ്യാൻ പറ്റൂലല്ലോ അപ്പ എല്ലാട് ഇപ്പൊ ഓഫീസില് നിങ്ങള്പ്പോ പറഞ്ഞു വർക്കിന് പോകേണെങ്കി അവിടുത്തെ റൂള്ണ്ട് അതില് നിക്കണം. ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയില് ഏ അതായത് നമ്മളെ മനസ്സ് ചല്പ്പം വേറെ എവിടെയെങ്കിലുംക്ക ആയിരിക്കും പക്ഷെ ആഹ് വർക്കിന് വേണ്ടീട്ട് നമ്മള് അങ്ങനെ ഒരു വേഷം കെട്ടാ എന്നൊക്കെ പറഞ്ഞ മാതിരി. അങ്ങനെ നിക്കണപ്പ ഡേ മൊത്തം വീട്ടിലാണ്ട് വന്ന കഴിഞ്ഞാലാണ് നമ്മളെ ശരിയായ ഇമോഷൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാള്ളരു ഫ്രീഡം കിട്ടുള്ളൂ. ഏ അപ്പൊ വീട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള വീട്ട് നമ്മളെ ജീവിതത്തിലൊക്കെ ലേ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നെ.
ഞമ്മക്കത് ഞാൻ കൊച്ചിയിലാണ് അറിഞ്ഞല്ലോ കൊച്ചിൽ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേ നമുക്ക്വിടെങ്ങനെ ഇരിക്കുമ്പോ തോന്നു നമുക്ക് വന്നേ ഏ വാഷ്റൂമ് പോകണമെങ്കിൽ വരെ വളരെ ഒഫീഷ്യൽ ആയിട്ട് പോകുക.
അതെ അതാണ്. നമ്മൾ വീടിന്റെ ഒരു സ്വാതന്ത്ര്യം അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ പുറ പുത്താള്ളത് ഞാന് വീട്ടിലൊന്നല്ല നമ്മള ഇവിടെ പുറത്ത് ഉത്തരേന്ത്യയിലാണ്ള്ളത്. ച്ച് നമ്മൾതൊന്ന് ആഹ് ആഹ് ആഹ് ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് മായിട്ട് ഒരു സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ആഹ് വിടെ തന്നെ താമസിക്ക അങ്ങനെണ് ഇപ്പ നാട്ടിലൊക്കെ ആവുമ്പോ ട്ട് കുറേ കാലായി നമുക്ക്‌പ്പോ ആകെള്ളൊരാഗ്രഹം ന്ന്റഞ്ഞ എത്രയും പെട്ടന്ന് നാട്ടുപോകാന്നു ള്ളതാണ്. അല്ല വീട് വല്ലാതെ മിസ് ചെയ്യ്ണ്ട്. ന്ന വീട്ടില് നിക് ആഹ് അത് അതെ. പിന്നെ നമ്മുടെ റൂമില് നമ്മുടെ കട്ടില് കെട്ക്കാ ഏഹ്
ആഹ് ആഹ്.
അതൊക്കെ ഒരു അതൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ സ്വപ്നപുട്ട് ഏഹ് അത്രേള്ളൂ മനുഷ്യൻ പറഞ് കഴിഞ്ഞാൽ നമക്ക് അവര് നമ്മള് വീടിലൊക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞേഞ്ഞാല് ജോലി ആവശ്യാർത്തം പല ഉത്തരവാദിത്തവങ്ങളായി പലയിടങ്ങളിലാവും അപ്പൊ നമുക്ക് എ ഏറ്റവും വലിയൊരു ആഗ്രഹംന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്ത എന്നുള്ളതായിരിക്കും ഏ ഞമ്മൾ ചെറുപ്പത്തിലൊക്കെ എത്രയോ വർഷങ്ങളോളം വീട്ടിലാണ് അതായത് പുറത്തൊന്നും പോകാതെ ഫുള് വീട്ടില. പക്ഷ ആ സമയത്തൊന്നും നമുക്ക് വീടിന്റെ വില അറിയില്ല. അത് മാറി നിൽക്കുമ്പോഴാണ് അത് ഭയങ്കരായിട്ട് നമ്മളെ ഗൃഹപുരത്വം വെ തേടാന്നൊക്കെ പറയുന്ന സാധനം ഉം. അപ്പ അത് വേട്ട ഇടുമ്പോ വല്ലാത്തൊരു വേദനയാണ് നമ്മുക്കത്
അത് ഒരിക്കലും അടക്കി വെക്കാൻ പറ്റില്ല എല്ലാ സമയത്തും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തായ്ക്ക് വരും‌ വീട്ടിൽ പോണം വീട്ടിൽ പോണം കാരണം വീട് തരുന്ന ആഹ് ഒരു കംഫർട്ട് ആഹ് ഒരു നമ്മളെ എക്സ്പ്രെസ്സ് ചെയ്യാൻ പറ്റുന്നത് ത് നമ്മളെ ഇമോഷനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ആഹ് ഒരു ആഹ് ഒരു കംഫർട്ടനെസും ആ ഒരു സ്വാതന്ത്ര്യ ഒന്നും വേറെ എവ്ട്ന്നും കിട്ടൂല ഇപ്പൊ ഏത് ഫ്ലാറ്റിൽ പോയാലും എവ്ടെ നമ്മള് ചിലപ്പോ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ നിക്കുന്നത് പഷ് ആപോലും നമുക്ക് നമ്മള് വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ ഇവിടാകൻ പറ്റില്ലല്ലോ?
ശരിക്കും അതൊക്കെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യ നമ്മള് പോലത്തെ മറ്റെ ഹോസ്റ്റൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഈ സ്വന്തം വീട്ടിൽ നിന്നും മാറിന്നാണ്ട് ഒരു മാസത്തിനന് രണ്ടു മാസത്തിന് മൂന്നാഴ്ചക്കൊക്കെ ഒരു ഹോസ്റ്റൽ പോയി നിക്കാ പക്ഷെ നമ്മക്ക് എപ്പളാ ഫീൽ ചെയ്യന്ന് വെച്ചാല് ഈ ഹോസ്റ്റലിന് നമുക്ക് രൺ ണ്ടോ ദിവസം അല്ലങ്കി ഒരു ദിവസൊക്കെ ലീവ് കിട്ടുമ്പൊ ഞമ്മളാ ലീവ് വീട്ട് പോകുന്നൊരു മുമൻ്റ്ണ്ട്. ആ വയ്ലല്ലേ നമ്മളെ ഫീലിങ് വീട്ട് ന്ന് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുക്കത് മനസ്സിലാവ എപ്പളാ വെച്ചാല് പിന്നെ ഇങ്ങട്ട് തിരിച്ച് ഞമ്മള് ഹോസ്റ്റല്ക്കെന്നെ വര്നൊരു മൊമെന്റ് ണ്ട്. അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലൊക്കെരു ഞമ്മള മനസ്സ് ഞമ്മളപ്പ ആയിരിക്കില്ല. ഞമ്മളെ ഈവൻ ഞമ്മളെ ബോഡിക്ക് വെരെ ആ ഒരു ടെൻഷനും ആ ഒരു ക്ഷീണും ഒക്കെ ഫീലെയ്യും ഇവടെ വന്നിട്ട് ഞമ്മളാരും തല്ലാനൊന്നുല്ല അല്ലെങ്കി ആരും കൊല്ലാനൊന്നുല്ല. എന്നാലും നമ്മള് ഞമ്മളെ വീട്ട് ന്ന് വിട്ട് പോരാണ്. നാളെ വേറെ ഒരു സ്ഥാപനത്തിലാണ്. അല്ലെങ്കി നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒന്നും ഇല്ലാത്തെ നമ്മള് വീടിലൊക്കെ ആണെങ്കി നമ്മുക്ക് ഇഷ്ടല്ലെ സമയത്ത് ഭക് ഷണം കഴിക്കാ. ഇഷ്ടല്ല സമയത്ത് എവിടെ വേണങ്കിലും കെടക്കാ ആരോടും ചോദിക്കണ്ട. ഇഷ്ടല്ല സമയത്ത് എവ്ടെ വേണങ്കിലും ഇര് ക്കാ എന്തും ചെയ്യ നമ്മളെ വീട്ടില്. ഇഷ്ടല്ല ഡ്രസ് സ് നമ്മളെ വീട്ടില് നമ്മടേതായിട്ട്ള്ള യൂണിഫോമില്ല. അഹ് ചെലപ്പ ഇഞ് ആരും ഇല്ലെങ്കി നമ്മളൊരു ഡ്രസ്സ് പോലും ഇടാത്ത ആളുകളൊക്കെ ണ്ടാവും. പക്ഷെ ഇത് അങ്ങനെല്ലല്ലോ. പിന്നീട് ഞമ്മളൊ ഒരു സിസ്റ്റത്തേക്ക് കേറാണ് ഞമ്മളെ ഇഞ് വേറാരിം ക്ക്യാൻ നിയന്ത്രിക്കാൻ പോവാണ് ന്നുല്ലരു ഫീലിംഗ്. അതീ ഹോസ്റ്റൽ സ്റ്റുഡൻസിനാണ് റ്റും കൂടുതൽ ഫീൽ ചെയ്യാ. ഇഞ് ഹോസ്റ്റൽല് പോയിട്ട് എത്ര വൈബു ണ്ട്ന്ന് പറഞ്ഞാലും ഞമ്മളെ വീട്ട് ന്ന് ഞമ്മള് വിട്ടു പോര്ന ഒരു ഫീലിംഗാർഞ്ഞാ അത് വല്ലാത്തൊരു ഫീ
അത് ഇങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. കാരണം ഞാനും ഇതേമായ്രി ഹോസ്റ്റലില് പഠിച്ചാളാ ഞാന് പത്ത് വർഷത്തോളം ഹോസ്റ്റലില് പഠിച്ച്ണ്ട് പക്ഷെ തൊടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നൊര് ഫീലിംഗ്ണ്ട് അതായത് നമുക്ക് മാസത്തിലൊക്കെ ലീവ് ണ്ടാവാ. പ്പീ മാസം ഇത്രയും ദിവസം നിന്നിട്ടാണ്ട് പോവും ഫ സ്റ്റ് ലീവിലൊക്കെ ഇപ്പഴും ഓർമ്മണ്ട്. മ്മള് കരഞ്ഞ് ഒരു വല്ലാത്ത ഫീലിംഗാണത് തിരിച്ച് വീട്ടിലാണ്ട് എത്തുന്ന സമയത്ത് പക്ഷെ രണ്ട് ദിവസെ ലീവ്ണ്ടാവുള്ളു. അത് കെഴിഞ്ഞിട്ട് പോരുമ്പോൾ മനസ്സില് ഇണ്ടാവുന്ന ഒരു ഭാരണ്ട്. ഒരു പാറക്കല്ല് ഇങ്ങനെ മനസ്സിൽല് വെച്ച മായിരിയായിരിക്കും. അതായത് വീട്ട് ന്ന് ങ്ങട്ട് പോവാൻ തോന്നൂല്ല. എന്നാലോ പോവാതിരിക്കാൻ പറ്റൂല്ല. അത് വല്ലാത്തൊരവസ്ഥേണ്. ഏഹ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. രാത്രിയൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ആരും കാണാതെ പൊത പ്പിനുള്ളില് പോയിട്ട് കരയും. നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. കാരണം ഹോസ്റ്റലും വീട്ടും ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ രണ്ട് ധ്രുവങ്ങളാണ്. ഏഹ് നമുക്ക് ഒരു ഹോസ്റ്റലും നമുക്ക് ഒരിക്കലും വീടിന് സമാവൂല്ല. നിങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ വീട്ടില് പോയി കഴിഞ്ഞാല് നമ്മടെ ഏഹ് ഉമ്മ ഇണ്ടാക്കി തര്ണ ഭക്ഷണം ഇൻക്ക് പ്രധാനായിട്ട് ഇന്റെ ഉമ്മാന്റെ സ്നേഹം ഇതൊക്കേണ് ഞാൻ മിസ്സെയ്യാ. കാരണം നമ്മളെ വീട്ന്ന് പറഞ്ഞാ ഉമ്മേണല്ലോ. അതായത് വീട് മൊ ത്തം നോക്കുന്നതും ഏഹ് നമ്മക്ക് ഭക്ഷണം തരുന്നതും ഇതൊക്കെ. അപ്പൊ ആ ഒരു സാധനാണ്ട് മിസ് ചെയ്തപ്പം അതും ഞാൻ ചെറുപ്പത്തിലാണ് ഹോസറ്റലിൽ ഫസ് ഫസ്റ്റായിട്ട് പോണത്. പ്പ അന്നൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ഏഹ്. പക്ഷെ നമ്മള് എത്രോ ഭാഗ്യവാന്മാര്, നമ്മക്ക് മടങ്ങി ചെല്ലാനൊരു വീട്ണ്ട്. നമുക്ക് എന്ത് പ്രശ്നണ്ടെങ്കിലും എന്ത് ദ് ണ്ടെലും നമക്ക് നമ്മളെ പോയിട്ട് നമ്മൾക്കൊന്ന് കെട്ക്കാനും ഇതിനൊക്കെ നമക്ക് വീടുണ്ട്. ഞാൻ ചിന്തിക്കായിരുന്നു ഈ വീടില്ലാത്ത എത്ര ആൾക്കാരാണ്. ഏഹ്. ഇപ്പൊ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. രാത്രിയൊക്കെ ഒന്തും വിരിക്കാൻ പോലെ ഒരു പൊതപ്പൊന്നുല്ലാതെ റോഡ് സൈഡില് ഈ പട്ടികള് കിടക്കുന്ന പോലെ കിടന്നൊറങ്ങുന്ന മനുഷ്യമാര്. അപ്പൊ ഞാൻ ഞമ്മള ചിന്തിക്കാ എത്ര ഭാഗ്യവന്മാരാണ് നമ്മള്. നമക്ക് മടങ്ങി പോവാന്, നമുക്ക് സ്വ സ്വസ്ത്തമായിട്ടൊന്ന് നിവർന്ന് കിടക്കാന് നമ്മളെ മനസ്സൊക്കൊന്ന് തുറന്ന് വിശാലമായിട്ട് എല്ലാവിധ നമുക്ക് വേണ്ട റെസ്റ്റും മാനസിക കരുത്തു ഒക്കെ വീണ്ടെടുക്കാനൊക്കെ നമുക്ക് വീട്ണ്ട്. ശ്ശി ഇവർക്ക് വീട്ന്ന് പറഞ്ഞൊരു സാധന ഇല്ല. അപ്പൊ അങ്ങൻത്തെ ഇവരെ ജീവിക്കാനും മോ ട്ടിവേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും കാരണം നമുക്കൊക്കെ എവ്ടെ പോയാലും നമ്മളെ മനസ്സിലുണ്ടാ ഇത് കഴിഞ്ഞാ തിരിച്ച് വീട്ട പോണം നമ്മൾക്ക് ട്രപ്പ് പോകുന്നരാം നമ്മൾറേ ടൂർ പോകുന്നത്. അപ്പ നിങ്ങൾ പോയിട്ടുണ്ടോ ഫ്രസിന്റെ കൂടെ പോയിട്ടുണ്ടോ മറ്റൊക്കെ പോയിട്ടുണ്ടാവും. കൊറെ യാത്രകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ചെയ്യുമ്പോ നമക്കറിയാം ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ബിഹാറിലാണ് ഒരു നോർത്ത് ഇന്ത്യ സംസ്ഥാനത്താണ് ഇവിടെ നാല് മാസമായി പക്ഷെ എന്നെ ജീവിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത് എന്താ വെച്ചാല് ഈ നാല് മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ പോകും എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ എന്റെ ഇമ്മണ്ട് ഏ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണം എനിക്ക് എന്റെ റൂമിൽ കെടക്കണം ആ ഒരു സാധനണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുതെ പക്ഷെ ഇതൊന്നും മോട്ടിവേറ്റ് ചെയ്യാനില്ലാത്ത ഒരു വീട് പോല ഇല്ലാത്ത എത്ര ആൾക്കാര്. ഇബല് കെടക്കണ കാണുമ്പോ നമ്മളെ സത്യം പറഞ്ഞാല ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല്ല. അത്രയും ഭാഗ്യവാനാണ്.
ഇവലൊക്കെമറ്റേ നമ്മള ഈ ഹോസ്റ്റലൊക്കെ ഇ ഫസ്റ്റ് ആയ സമയത്ത് ഈ നാട്ടിൽന്ന് വന്നാല് പിന്നെ എണ്ണാൻ തൊടങ്ങും അടുത്തന്ന് വീട്ടക്ക് പോകല്ല ദിവസങ്ങൾ എത്രയാണ എന്നൊക്കെ അത്രക്ക് നമക്ക് വീട്ന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് അംമ്പീഷൻ ആയിരുന്നു എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മലയാളിക്ക് വീട് എന്ന് പറഞ്ഞാൽ അതൊരുസ്വകാര്യ അഭിമാനണ് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ ണെങ്കിൽ എന്റെ വപ്പക്ക് കൊറച്ച് സ്ഥലങ്ങളുടെ ഫോട്ടോ അയച്ച്എന്നിട്ട്പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ വിൽക്കാനാണ് നമ്മുക്ക് ഇതിൽ ഏതെങ്കിലും സ്ഥലം വാങ്ങണം എന്നിട്ട് ഒരു വീട്ണ്ടാക്കണം എന്നൊക്കെ ഇപ്പ ഇങ്ങനെ പറയാം ഇപ്പൊക്കെ എന്താ വെച്ചാല് നെലവിലൊരു വീടുണ്ട് പക്ഷെ ഇപ്പൊക്കെ ഇപ്പൊ ഒരു പൂതി. ഞങ്ങെന്താ വെച്ചാല് നാലാം കുട്ടികളാണ് അപ്പൊ ഇതിലേറെ വലിയൊരു വീട് വേണം ഇതിലേറെ സൗകര്യങ്ങളള്ള വീട് വേണം അതേപോലെ തന്നെ ഞങ്ങളെ കല്യാണൊക്കെ അടുത്ത് വരാണ് അപ്പൊ ഒരുപാട് ആളുകൾ വരും അപ്പൊ എല്ലാരും കാണാം അപ്പ വെച്ചാല് വീട് ഇൊെ ഡസൈൻ ചെയ്താല അൊ ഞാനൊക്കെ ഇന്നലെ മിനിഞ്ഞാന്ന കെഒഴഞ്ഞിരിക്ക്പോ ച, ച്ചി, ടി, പി, കിട്ടാണ്ട് പുതിയ വീടുകളൊക്കെങ്ങനെ ഡിസൈൻ ചെയ്തൊക്കും കാരണന്നെന്താ വച്ചാല്. നമ്മള ഈ നോർത്തത്തെ ആളുകൾ മായിരില്ല നോർത്തത്തെ ആളുകൾ. എന്താ വച്ചാല് കേറിക്കിടക്കാൻൊ ഒരു കൂര എന്നുള്ളതാണ് അവരുടെ വീടിന്റെ കൺസെപ്റ്റ്.
അതെ
നമ്മക്ക അതെങ്ങനെയല്ലേ നമ്മള് നഞമ്മളെ വേറെ ആള് മുമ്പില് മ്മളെ എ ഒരാളെ എക്സ്പ്രെസ് ചെയ്യാണ് നമ്മളെ വീട് ഇങ്ങനെയാണ് നമ്മുടെ വീടിന് ഇന്ന പ്രത്യേകതണ്ട് അത് നമ്മളൊ ഒരു അഭിമാനമാണ് നഞമ്മള് നമ്മ -
ആഹ് ആ വിഷയം നങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അതെ നമ്മൾ മലയാളികളെ കെറച്ച് ഓവറാണോ എന്ന വിഷയത്തിൽ ഞാൻ ചിന്തിക്കല്ട്ണ്ട് കാരണം. വെറുതെ ലോൺ എടുത്തിട്ട് ആ ഇതൊക്കെ എടു ട്ട് നമ്മളെ ഇത് കാണിക്കുക അഭിമാനം കാണിക്കുക അതായത് ഞങ്ങൾക്ക് ഇത്ര സൗകര്യ വീടുണ്ട് ഞങ്ങളെ വീട്ടിൽ ഈ സൗകര്യം ഉണ്ട് അത്ണ്ട് ഇത്ണ്ട് ഇപ്പൊ ഏ സി വെക്കൊക്കെ എ സി വെക്കലും നല്ല മുന്തിയ ഇനം ഫ്രിഡ്ജ് ടി, വി, ഒക്കെ വെക്കലും അതൊക്കെ ഒരു അഭിമാന പ്രശ്നമായിട്ടേ അതായത് ഇതില്ലാന്നുണ്ടെങ്കി നമ്മള് നമ്മുടെ കുടുംബക്കാരടെ മുമ്പിൽ കൊറഞ്ഞു പോകോ നാട്ടരു മുമ്പിൽ കൊറഞ്ഞു പോുള്ളതില് കഷ്ടപ്പെട്ട് ലോണ എടുത്ത് കടം വാങ്ങി വീടെടുത്ത്. നമ്മളൊക്കെ വീടിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? നമുക്ക് സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ കഴിയന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഒരു വീട് എടുത്ത കഴിഞ്ഞാൽ അയാൾക്ക് അതിന് മനസ്സമാധാനമായി കഴിയാൻ സാധിക്കണില്ല എന്നുള്ളതാണ് ഇപ്പൊ നോർത്തിന് നിങ്ങൾ പറഞ്ഞ വിഷയം.
അത മനുഷ്യന്റെ മെൻഡ് സെറ്റ്ണ് നമ്മളെ എത്ര കപ്പാസി റ്റിനമുക്ക് നോക്ക ഇപ്പോഴത്തെ നമ്മള് ന്യൂസില കണ്ടല്ലോ ഒരുഉസ്താദ്‌വീടെടുക്കാൻ വേണ്ടി മുപ്പത്തഞ്ചച് ലക്ഷത്തോളംമായിട്ട് ലോണായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടന്ന അവസ്ഥ അതെന്താ വെച്ചാല്ഞ നമ്മളൊ ഒരു അഭിമാന പ്രശ്നം ആകവാണെങ്കിലും നമ്മള അതിന്റെ അപ്പംല്ല ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടോന്നും കൂടി നമ്മള വടെ കാൽകു എങ്ങനെവച്ചാ അങ്ങനെ ചെയ്യണം വെറും ആളുകളുടെ മുമ്പിൽ പൊങ്ങച്ചം എന്നുള്ളരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ശ ശരിയാണ് പഠിച്ചറപ്പ് നമുക്ക് തന്ന നിയമത്തൊക്കെ നമുക്ക് കാണിക്കാം പക്ഷെ അതിനൊരു പരിധിണ്ട്
ശരി അതാണ് നമ്മളെ ഈ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ ആർ സത്യം ഈ ആ ആ ആത്യാഗ്രഹം ഇതൊക്കെട് കൂടീട്ട് എന്തോലും ടോപ്പ് ആവണം എന്നുള്ള വേണ്ട നോർത്തില് നിങ്ങള് കേറി കേറി കിടക്കാനൊരിടം സത്യം പറഞ്ഞാ അവരുടെ ജീവിതത്തില് നല്ലൊരു മാ കാരണം ആ പൈസ കൊണ്ട് അവര് വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർക്കത് മതി അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, നമ്മളീ ഈ ഓവർ ഫോ ക്കത് വീടിന് കൊടുക്കുമ്പോൾ നമ്മടെ ജീവിതത്തിന്റെ സന്തോഷം ഇതൊക്കെയാണ് നമ്മള അവടെ പണയം വെക്ക്ന്നൂ ന്നുള്ളത് നമ്മൾ മലയാളികൾ ചിന്തിക്ക്ണില്ലാ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പൊ വീടിനെ കുറിച്ച് സംസാരിക്കാണെങ്കില് കുറേ സംസാരിക്കാണ്ട് കാരണം വീട്ന്ന് റഞ്ഞാൽ നമ്മളെ ഓരോരുത്തരുടെ സ്വപ്നാണ് ആഗ്രഹാണ്. വിശദമായിട്ട് നമ്മുടെ വീടുകളെ കുറിച്ചും നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചും ഒക്കെ പിന്നീട് സംസാരിക്കാം ല്ലേ ആഹ് ശരി ശരി. ഓക്കെ.